ആഹ് എന്തൊക്കെ വിശേഷ്‌- ആഹ് കേൾക്ക്ണ്ട്.
ആഹ് ആഹ് നല്ല വിശേഷം താത്താ.
ആഹ് ആഹ്
അവിടെയൊ?
ഇവിടേയും അതാ കൊഴപ്പൊന്നും ഇല്ല, ഇങ്ങനെ പോണു. ഉം
പിന്നെ പണി തിരക്കൊക്കെ കഴിഞ്ഞോ
ആഹ് പണിത്തെരക്കൊരു വകത്തിന് കഴിഞ്ഞ്
നിങ്ങൾക്കിപ്പ നോമ്പ് കാര്യങ്ങൾ എന്തേലും ഉണ്ടോ
ആഹ് നോമ്പ്ണ്ട്
അതെ
ആഹ് നോമ്പ് എടുത്ത്ക്കുണോ ഇത് ഇത് നമ്മള് എന്താണ് സുന്നത് നോമ്പ് നമ്മുക്ക് ഞ എന്താണ് മുഹറതില് പത്ത് നോമ്പ് ഇടക്കും എല്ലാരും
ആഹ്
അങ്ങനെ നിർബന്ധം ഇല്ല നമുക്ക് മറ്റേ നോമ്പ് എടുക്കുമ്പോലത് നിർബന്ധ ഇല്ല നമ്മള് നോമ്പ് പോയതൊക്കെ നമുക്ക് വീടി കിട്ടുവല്ലോ
ആഹ് ആഹ് അതിന് ഇന്ന ടൈമ് ന്നുണ്ടോ
ഏഹ്
അതിന് ഇന്ന ഈ ഒരു സമയത്ത് എടുക്കാൻ പാടു ന്നുണ്ടോന്ന്
ഇല്ല ഇല്ല ഇല്ല അങ്ങനൊന്നുല്ല ഇല്ല ഇല്ല
എപ്പ വേണേലും എടു
എപ്പ വാണെങ്കിലും വീട്ട നമ്മക്ക്
ആഹ് ആഹ്
മ്
അപ്പജ്ജ് എത്ര ദിവസ
ഇത് പത്തൂസം
പത്തൂസം ആഹ് നിങ്ങള് എടുത്തിട്ടുണ്ടോ
ആഹ് എടുത്തിട്ടുണ്ട് നോമ്പ് എടുത്ത് ക്കുണ്‌ ഒന്നിന്റെ അന്ന് ഇപ്പൊ മൂന്നാമത്തെ നോമ്പാണ്
ആഹ് അപ്പൊ നാർത്തെ ഫുഡ് കഴിക്കുല്ലേ രാവിലെ
ആഹ് നമ്മള് ഞങ്ങളൊരു മൂന്നരക്ക് നീക്കും നാലുമണിയൊക്കെ ആവും ഫുഡ് കയ്ക്കല് കഴിയും ഉം ഇല്ല കുട്ടികള് സ്കൂള് പോണല്ലേ അപ്പൊ ഇട്ത്തിട്ടില്ല
ആഹ് ഉമ്മിണ്ട വീട്ടില്
ഇല്ല ഉമ്മന്നു ഇല്ല
ഇല്ല ങ്ങളും കുട്ടികളും
ഉം ഉം ഹസ്ബന്റ് ഒള്ളൂ ആഹ് മ്മ പ്പക്കെ മരിച്ച്ണ്‌ എന്താ ആഹ് ഒരാള് ചെറിയ ആളാണ് ആൺകുട്ടി ഓന് അംഗലവാടിക്ക് ഓനെപ്പം കൊണ്ടാക്കി ഇപ്പ വന്നിട്ടുള്ളൂ ഞാന് ആഹ് പത്തരാവുമ്പത്തിന് പോവും പിന്നെ എന്താണ് വല്യാള് പത്താം ക്ലാസ്സില് രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്സില്
ആഹ് ആഹ് പത്തരയാവുമ്പളെ പോവുള്ളു
ആഹ് ഇവിടെ അടുത്ത് കുറച്ച് പോവാനന്നെ ഒള്ളു ആഹ് എടുക്കും
പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇല്യെ നേർ
ആഹ് ഉണ്ട് ഉണ്ട് ഇന്ന് അയിന് നേരം വൈകി ഇന്ന് അവിടെ ഒരു മീറ്റിംഗ ഒക്കെ ഉണ്ട്
ആഹ് ആഹ് അംഗൻവാടിയിലില്ലേ
ഒപ്പള്ള കുട്ടികളും ഉണ്ട് പത്ത് മണി ആകുമ്പോത്തേന് എല്ലേവും കഴിഞ് ഇവിടെ നിൽക്കും ഞങ്ങള് അപ്പന്ന കുട്ടിക്ക് നീക്കാൻ നേരം വൈ കിയ കാരണം ഞങ്ങള് ഓലെ വീട്ടില് കുറച് നേരം നിന്നോണ്ട്
ആഹ് ആഹ്
അങ്ങനെ നേരം വഴ്കിയതാ
അതെ ആ അപ്പ അവും കൂടി പോയിക്കഴിഞ്ഞ കഴിഞ്ഞ ഏഹ്
മൂന്ന് മണി നേരത്ത് ഇവിടന്ന് ഇങ്ങനെ ഇയാളും അതെ എങ്ങനെ ഭയങ്കര മടിയാണ്
പൂവാങ്ങേ
ആഹ് ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ കുട്ടികൾ പോയാ പിന്നെ ഓന് ഒറ്റൊക്ക പിന്നെ കുട്ടിയൾക്ക് ഫോണ് മതി അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങൊട്ടും തിരിഞ്ഞാലും മ്മച്ച് കുറച്ച നേരം ഫോണ് തായോ ഫോണ് ണതായോ കണ്ട് പിന്നാല ഇവര് തൊയിരമ്മുക്ക് തരൂല്ല അയിമെര്ന്ന് കളിക്കായിട്ട് നല്ല ഫുഡ് നല്ല ടീച്ചേഴ്സ് ആയാലും കൊഴപ്പല്ല്യ അവ്ടെ എന്താണ് ഇപ്പോ നമ്മ അവിടെന്നും പോയിന്ന ഓരന്നല്ലേ ആഹ് വാശിം മാറു ഒന്നൊരു തഴകാനോ സം സംസാരം ശരിയാവാനും ഒക്കെന്നു കൂടുതല് ഇവടെ കുട്ടിയളൊന്നും അങ്ങന ഇല്ലാത്ത കാരം കൂടുതൽ വർത്താനം പറയാനൊക്കെ ഒര് ബാക്ക്കാണ് ആ ആഹ്
പുറത്തേക്ക് പോണില്ലല്ലോ ഇപ്പൊ എല്ലാരും ഉള്ളി തന്നെള്ള പരിപാടി അല്ലേ
ആഹ് അതെന്നെ അതെന്നെ പിന്നെ വെച്ചാല് എന്താണ് ഞമ്മളൊക്കെ എന്താ കൂടുതൽ കുട്ടിയളോട് എന്താ സംസാരിക്കാ
അതെ
ഉം
അവടെ ആവുമ്പോ പിന്നെ എഴുത്തൊക്കില്ലേ കയ്യിൽ എഴുതൊ
ആഹ് ഇവടെ സ്ലൈറ്റൊക്കെ ഉണ്ട് എഴുതാനൊക്കെ പോങ്ങത്തോയി ഞാൻ എഴുതി നോക്കിയിട്ടില്ല ഇനി ഓരോ പഠിപ്പി ചോട്ടേന്നുള്ള നെലക്ക് ഞമ്മള് ആദ്യ എവിടെ ഞാനൊൻക്ക് സ്ലൈ റ്റും കളർയ്യാനുള്ള പുസ്തകം കളറ് ഒക്കെ വേടിച്ചു കൊടുത്തിരുന്നു ഞാന് അതില് നല്ലപോലൊന്നും ഇല്ല എന്നാലും കൊറേ ലെവല് ട്ട് ഇങ്ങനെ കൊറേ അവിടെ ആഹ് അതെ അതെ ആഹ്
ഇത് പെൻസിൽ പിടി ക്കാനുള്ള ആ ഒരു ഇത് ഇന്റെ കുട്ടി ഇപ്പൊ യൂ കെ ജിലാ ഇപ്പൊ പറയും പെൻ സില് പിടിച്ചിട്ട് പറയും ഇന്റെ കയ്യി റെഡായി എനി എഴുതാൻ വയ്യാ ഒരക്ഷ ഇത്ര എഴുതുമ്പളേക്കി കയ്യി വേയ്യിക്കാണ് ഈ സ്ലേറ്റ് പെൻസിൽ പിടിക്കുമ്പോളേ അതും അവര് പയ്യി പിടിക്കില്ലല്ലോ
അതെ അതെ
അവ അവനി അമർത്തിയേ പിടിക്കുകുള്ളു അപ്പൊ ഒരക്ഷരം എഴുതി കഴിയുമ്പോഴേക്കും കയിവേനിക്
വേദനായിക്കൂലി എന്തോ ഒരു ഭാര ഉള്ളത് കുടിക്കും പോലെയണൊലി പ പെനസില് കുടിക്ക ഒരു പ പത എങ്ങനെ ഒരു ആഹ് ആഹ്
ഇന്റെ കൈയ്യും റെഡായി ഞാൻ എഴുതുന്നില്ല പറയു പിന്നെ എന്താപ്പകാ എന്നാലും എഴുതിക്കൊക്കെ ചെയീട്ടോ സ്കൂള് ഏഹ് സ്കൂൾ ബസ്സിന് പോണം സ്കൂൾ ബസിന് വിടാ
ആഹ് ഗവൺമെന്റ് സ്കൂള് ആണ്
ഇല്ല ഞാന് പ്രൈവറ്റിലാ ചേർത്തിയെ ഞങ്ങള് ഞങ്ങളുടെ വീട്ട്ന്നും ഹസ്ബൻഡന്റെ വീട്ടിൽന്നും വരാൻ പറ്റുന്ന രീതിൽ ആ ഗവൺമെന്റ് സ് സ്കൂളാണെങ്കില് ഇവിടുന്ന് എന്റെ വീട്ടിൽന്ന് പൂവാൻ പാടാണ് അവിടുത്തെ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ അവിടെ അടുത്താണ് പക്ഷെ നമ്മക്ക് വന്ന് പോവാൻ പറ്റില്ല ഇവിടെ ഞങ്ങള് രണ്ട് പെൺകുട്ടികളെ ഉള്ളു ഇവിടെ എന്റെ അച്ഛനും അമ്മയ്ക്കേ അപ്പൊ ഞങ്ങക്ക് ഒന്ന് അവർക്കൊരു കൂട്ട് വണ്ടേ അപ്പൊ ഇടയ്ക്ക് ഞൻ ഇവടെ ഒന്ന് നിന്ന് കയിഞ്ഞാൽ ഇവട്ന്നും വിടാലോ ക്ലാസ്സ് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ പ്രൈവറ്റ് ഇനിയിപ്പൊ ഒത്തിരി കൂടെ വലുതായി കഴിഞ്ഞ അപ്പൊ ഒരു ഇംഗ്ലീഷൊക്കെ ഒരു ബേസ് ആയി കഴിഞ്ഞയിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിക്ക് മാറ്റണം ഒരു അഞ്ചാം കഴിയുമ്പോളേ മാറ്റുകയും ചെയ്യണംരിച്ചിട്ട് അപ്പൊ പിന്നെ ഒറ്റക്കാണെങ്കിൽ നിന്നിട്ട് ചെയ്യാനാവൂല്ലോ ഇതിപ്പോ നമ്മള് കൂടെ ഇരിക്കയും വേണം അപ്പൊ അവിടന്നാണെിലും ഇവിടെന്നാണെിലും ഒരേ പോല പോവാൻ പറ്റുന്നില്ല ഇവിടന്നാെിലും സ്കൂൾ ബസ് ഉണ്ട് അവിടെന്നാണെങ്കിലും സ്കൂൾ ബസ് ഉണ്ട് അപ്പൊ പിന്നെ ആഹ്‌ ഒരു ഇത് നോക്കി് ഞാന് പ്രെഗ്നന്റായിരിക്കുന്പോ ഇവനെ എൽ കെ ജി ചേർത്തത് അപ്പൊ ഇക്ക അങ്ങാടും ഇങ്ങടും പോവാനും ബുദ്ധിമുട്ടല്ലേ ഇല്ലെങ്കിപ്പ ആഹ് ആയി ആഹ്‌ ഒരു വയസ് കഴിഞ്ഞപ്പോ ഒരു വയസും രണ്ടു മാസവും കഴിഞ്ഞു
ഉം ഉം
അപ്പൊ അങ്ങനെ എന്ത് നോക്കിട്ട് ഞങ്ങള് കുട്ടികൾ ഒരാള് സ്കൂളിൽ പോയി ഒരാൾ ഉറങ്ങണ നീക്കാനെ ആയിട്ടുണ്ട്
ആഹ് ആഹ് പിന്നെ വീട്ടിൽ ഇവിടെ ആരൊക്കെ ഉള്ളത് ഹസ്ബൻന്റെ വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
ഹസ്ബൻന്റെ വീട്ടില അമ്മ അച്ഛൻ പിന്നെ അവർക്ക് ഏട്ടനുണ്ട് ഏട്ടത്തിയമ്മയുണ്ട് ഏട്ടനുണ്ട് എന്റെ വൈഫും കുട്ടികളും അവര് വേറെ വീട്ടിലാണ് തൊട്ടടുത്ത് തന്നെ വീട് ഞങ്ങളി പ്പോ വീട് വെച്ച് മാറിയിട്ടേള്ളു
അതെല്ലേ ആഹ്‌ തറവാട്ടിലെ കരമ്പങ്ങളില്ലേ
തറവാട്ടിലായിരുന്നു എല്ലാരും ഇപ്പൊ വീട് വെ വച്ചിട്ട ഇപ്പ രണ്ട് വീടായി അത് ഒരു മുറ്റ തന്നെ അപ്പൊ ആ ആഹ്‌ ഗ്യാപ്പ് ഇല്ല ഒരു ഒരിടത്തന്ന് ഒന്നും തൊട്ടടുത്ത് തന്നെയാണ് ഓ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളല് രണ്ടു വീട് അങ്ങനെ
വീട് ഏ
അപ്പൊ ഒന്നിച്ച് തന്നെ പറയാ ഇവിടെക്ക് ഇവിടെ ഇപ്പ ഒരാളില്ലെങ്കിൽ അപ്പുറത്ത് പോയി വെക്കുക അങ്ങനെ ഇല്ലാണ്ട് ഇപ്പോ ദൂര ഒന്നുല്ല ഒന്നിചന്നെ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ രണ്ട് വീട് വെച്ചക്ക മാറണ്ടേന് മാറ പറയാ എന്നാ ഒന്നിച്ച് കാണണ രീതിൽ
ആഹ് അതന്നെ മ്മള് ആൾക്കാര് നമ്മള് കൂടാനള്ളതും ഒരു താങ്ങാട്ടം എന്തേലും ഒരു പെട്ടെന്ന് അല്ലെ ചില ഒരിക്കൊന്നും അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടാവൂല
ആഹ്‌
ഉം
ഇത് ഞങ്ങൾക്ക് വീട് മ മറ്റേ റോഡില് പോയതാണ് ഗ്രീൻഫീൽഡ്വ വരുമ്പോ അപ്പൊ അങ്ങനെ പോകുമ്പോ പിന്നെ ഇല്ലെങ്കിൽ ഞങ്ങൾവേ ല്ലരുന്നു ഏട്ടനും അവര് മാത്രമേ മാറില്ലായിരുന്നു ഏട്ട ഏട്ടന മാറിയിട്ട് അവര് കൊറച്ച ദൂരം വീട് വെക്കാ വിചരിച്ചിട്ടായിരുന്നു നോക്കുമ്പോൾ വീട് പോയി പിന്നെ എന്തായാലും രണ്ടണ്ണം വെക്കണം അ പിന്ന ഒന്നിച്ച് ഒരിരുത്ത എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവിടെ
അങ്ങനെ വെച്ചു ആഹ്‌ അപ്പ അമ്മങ്ങളെ വീട്ടില ആക്കാരല്ലേ
ആഹ്‌ എന്റെ ഹസ്ബൻ്റ് ഞങ്ങളടെ കൂടെയല്ല അവര് മ മലപ്പുറത്ത് വർക്ക് ചെയ്യാ പിന്നെ കുഞ്ഞ് ചെറുതല്ലേ ആഹ്‌ പിന്നെ കുഞ്ഞ് തീരെ ചെറുതാണ്.
ഉം ഉം എന്താ ഹസ്ബന്റ് ചെയ്യണേ
അവര് ഒരു ഹോം അപ്ലയൻസിന്റെ ഷോറൂമില് മാനേജറ ആ അപ്പൊ ഡെയിലി വരാൻ പറ്റില്ല ആഹ്‌ ലീവ് എടുത്തിട്ട് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വരികന്ന് തന്നെ ഉള്ളൂ അപ്പൊ ഇവിടെ പിന്നെ രണ്ട് ചെറിയ പിള്ളോരല്ലേ ഒരാള് യൂ കെ ജി ലും ആണ് ഒരാൾക്ക് ഒരു വയസ്സ് അധികം വ്യത്യാസം ഇല്ലല്ലോ
ആഹ്‌ അതെ അതെ
അപ്പൊ അമ്മയും അച്ഛനും ഞങ്ങളുടെ കൂടെ ഞങ്ങളിപ്പോ ഇവിടെയാണ് എന്റെ വീട്ടിലാണ് അപ്പൊ ഇനിയിപ്പോ അവര് അപ്പുറം അപ്പുറം ആയിട്ട് ഇങ്ങനെ മാറിയും മറിച്ച്ക്കണം
നിക്കൂല്ലേ ആഹ
ഏഹ് വിളിച്ചാ അപ്പുറത്തുള്ള ഏടത്തി അമ്മേം കോച്ചിങ്ങിന് പി എസ് സി ക്ലാസ്സിന്ന് പോവാണേ പിന്നെ അവര് കുട്ട്യാളും ചെറുത് തന്നെയാണ് ഒരാള് മൂന്നാം ക്ലാസ്സില് ഒരാള്
ഇയാള് ഇയാളെ വീട്ടക്ക് പോരുമ്പോ വേണമെങ്കിൽ എന്താണ് അമ്മ അങ്ങട്ട് പോകുണ്ടാകും ലേ
ആഹ് അവര് അപ്പുറത്ത് ഭക്ഷണൊക്കെ വെക്ക ഈ രണ്ടാൾക്ക് വേണ്ടീട്ട് ഇപ്പ എത്രയും മള് വെ ക്ക്ഹ അപ്പൊ പിന്നെ എന്തായാലും ഒന്നിച്ച ഒരിടത്ത് വെച്ച് കഴിച്ചു കൂടും
ഉം ഉം
ഒരു മുറ്റവും ഒരു ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പിന്നെ ഒരിടത്ത പ്പന്തേലും വന്നാലും അറിയാലോ കിടക്കാൻ മാത്രം രണ്ടിടത്തേക്ക് വരും ഇനിയിപ്പോ എന്തേലും ആരെങ്കിലും വന്നാലോ വിചാരിച്ചിട്ട് ആഹ് പിന്നെ ഫുഡ് വെക്കലും നോക്കലും കാര്യങ്ങളൊക്കെ ഒരിടത്ത ആക്കോ ഇപ്പൊ അവരില്ലെങ്കി നമ്മള ഒന്നിച്ച് അങ്ങനെയൊക്കെ കാട്ടിട്ട് ഇങ്ങനെ പോവുനു ഇപ്പൊ അതികായിട്ടില്ല ഇക്കൊല്ലം തന്നെ കേറികണ്
കേറിക്ക്ണല്ലേ രണ്ടു ഒപ്പാണോ കേറിയ അല്ലേ നിങ്ങൾ ആദ്യം ഓൽ ആദ്യം
ശേ ഒരു പണി ഞാൻ മുമ്പ് ഗർഭിണി ആയിരുന്നല്ലോ അപ്പൊ ഞാൻ ഇന്റെ വീട്ടിലായിരുന്നേ അപ്പൊ പണിയൊക്കെ അവര്ന്നെ പിന്നെ അവരെ കുട്ടി അവരെ വീട്ടിലായിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നേട് യമ്മേയുടെ അപ്പൊ അവര് അവരുടെ വീട്ടിലായിരുന്നു അമ്മ അച്ഛനും രണ്ടു പേരെയും ഒന്നിച്ച് നോക്കി അവര അവിടെ നിന്നിട്ട് ആഹ് തറവാട് വീട്ണ്ടായിരുന്നു അവിടെ തന്ന നിന്ന് നോക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഒരു ദിവസം ആഹ് ഒന്നിച്ച് ഒരു ദിവസം പാൽ കാച്ചി
പാല് കാച്ചിയത് ആഹ് നല്ല രസ
ഒന്നിച്ച് ഫംഗ്ഷനും വെച്ച് രണ്ട് വീടായി തന്നെ ഉള്ളൂ രണ്ടും ഒരേ പോലത്തെ
എങ്ങനെ ഒറ്റ നില എണോ രണ്ട് നിലേ
ഇല്ല രണ്ടു നില വെക്കുമ്പോ നമ്മള് വെച്ചില്ലെങ്കി പിന്നെ നോക്കില്ല നമ്മളയ്ക്ക്
രണ്ട് വീടും അങ്ങനെ ആണോ രണ്ടുനില ലെന്നെ
രണ്ടും ഒരേ മോഡല് ഒരേ ഒരു ഒ ഒരേ പോലെ തന്നെയാ
അതേല്ലേ ഹേം എങ്ങനൊയാലും നന്നായി കേൾക്കുമ്പോ തന്നെ നമ്മുക്ക് എന്തോ ഒരു സന്തോഷം
അച്ഛനും അമ്മയും വെച്ചു തര്ന്ന വീടല്ലേ നമ്മളായി നോക്കണല്ല അപ്പൊ അവക്ക് രണ്ടു മക്ക ഒരേ പോലെ ഇല്ലേന്ന് അവര് പറയ്ന്നെ ആ അപ്പങ്ങനെ ചെയ്തിരിക്ക്യ ആ
അല്ലെപ്പങ്ങനെ ഒരു റോഡിന്റത് വന്നോണ്ട് വേഗ ആയി എല്ലാരും വീടൊക്കെ മ്
ഇരുന്ന് പോയിന്നെള്ളു ഇരുന്ന് അധികം ആയിട്ടുംല്ല്യ
മ് ആണ് ലെ അവ എന്ത് വീട് ഓട് ട്ട വീട് അല്ല
ഇല്ല ഇല്ല അത് വാർപ്പന്നെയിരുന്നു അത് ഓഹ് ഏടത്തിമ്മടക്ക ഹലോ ഇപ്പ വിളിക്കാത്താ
ഓക്കെ ഓ സ്‌ ഓ